കല്യാ
ആഹ് കേൾക്കാം പിന്നെ ആഹ് സുഖട്ടിരിക്കുന്നു
എ എന്താ ഇവിടെ ഇങ്ങനെ മഴയൊക്കെയാണ് അപ്പൊ കൊഴപ്പൊന്നുമല്ല
ഉം ഫുഡാഴിച്ചോ
ഫുഡ് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുവയാണ്
ഓ ശരി ഉ ഇവിടെ മഴ ഉണ്ടായിരുന്നു അന്ന് തോർന്ന നക്കുന്നു
ആ അതെല്ലെ ഇവിടെ മഴ അങ്ങനെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ആ കുറഞ്ഞിട്ടുണ്ട് പിന്നെ വെയിലു ഇല്ല മഴയില്ല എന്നുള്ളൊ ഒരു അവസ്ഥയാണ് ഇപ്പൊ കൊഴപ്പില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണു പിന്നെ തുണികളൊക്കെ ഉണങ്ങാനാണ് പാട് അല്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ഒന്ന് പുറത്ത് ഇറങ്ങണെങ്കിലും ഒക്കെ ഉള്ളൊരു ഇതും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പിന്ന വീട്ടിലുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വല ഉപ്പൊന്നുമ ഇല്ല സുഖമായിട്ട് അല്ല ചൂടൊന്നും ഇല്ല അത അങ്ങനെ ഇരിക്കാ
ഉം അതെ അതെ വേറെന്ത് വിശേഷം
വേറെന്താ വേറെ പ്രത്യേകിച്ച ഒന്നുമല്ല ഉച്ചക്കുള്ള ഫുഡ ഒന്നും ആയിട്ടില്ല ചോറ് മാത്ര വെച്ചിട്ട് ഇവിടെ ഇരിക്ക ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഇരിക്കാ കറിയൊക്കെ വെക്കണം മിൻവ വെച്ചിട്ടുണ്ട് എനിക്കറി ഉണ്ടാക്കണം മോള് കോളേജിൽ പോകും വൈകുന്നേര മ്മള് ഹോസ്റ്റലിൽ പോകും അപ്പൊ അവൾക്ക് എന്തേലും ഫുഡ് കൊടുത്തേക്കാനുണ്ട് അങ്ങനെ ആ അതിന്റെ ഒക്കെ ഒരു തെര സമയമൊക്കെ പോയി അത ഉള്ള സമയത്തിനൊക്കെ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകവും എല്ലാ അഡ്ജസ്റ്റ്മെന്റും മോണ് എഹ്, ഹെ, ഹെ, ഹ, ഹ, അങ്ങനെക്കെതന്നെല്ലൈഫുണ്ടാവാൻ, പാട്ടൊള്ളു, അല്ലാതെ, നമ്മളെ കാര്യങ്ങളവ്ടെ, മാറ്റി വെച്ചി ട്ട്, അമ്മള, സ, ഇഷ്ടങ്ങള്, മാറ്റി വെച്ചിട്ട്, ബാക്കിയുള്ളേയ്ന്, നിന്നാലതിനെ, നേരണ്ടാഒള്ളൂ, കൊറച്ചൊ നമ്മളെഷ്ടങ്ങളും, നോക്കണ്ടേ, നമ്മള താല്പര്യം, ചെൽപ്പൊ കൊറച്ചേരം, മടി പിടിച്ചിരിക്കണ്ടിയരും, അതൊക്കെ നല്ലതെന്നേണ്, കൊർച്ചേരൊക്കെ, മടി പിടിച്ചിരിക്ക, അതിനൊന്നും കുഴപ്പൊന്നുല്ല. അത്, നമ്മള് അമ്മക്ക് വേണ്ടീട്ട്, ഇരിക്കണല്ലേ, ഒരുപാടാവാ, ഒരുപാടാവാൻ ഞ്ഞാമതി, അത്രെള്ളൂ.
അങ്.
അഎ, എപ്, മടി അങ്ങനെ, പിടിച്ചങ്ങനെ, ഇര്ക്കര്ത്, കൊർച്ച്, സമയൊ ക്കെരിന്നിട്ട്, പിന്നെമ്മള, ബാക്കി, അമ്മള, കാര്യങ്ങള്, ചെയ്യാ. ഏ, ആ, വല്ലപ്പോഴുക്കെട്ടോ, എപ്പോഴുഅല്ല. എപ്പഴും, അങ്ങനെ ഇരുന്ന പിന്നെ, അതനമ്മളൊര്, ലൈഫിന്റെ, ഒര്, നമ്മളെ, ശീലായി പോവും.
അ, അതെ, അതെ, അതെ, ഉം. ആ, ഇവിടെ, ഫുഡൊക്കെ, രാവിലെ, തന്നെ ആയി. ഞാനപ്പ ഇങ്ങനെ, ട്ടി, ആ, മോന്, ന്റെമോന്, ആ, കോളേജി, പോവുലെ, അപ്പൊര
കൊണ്ടു പോവും, അത് ശെരി, മൊരു മോനേള്ളൂ.
ആ, ഒര് മോനേള്ളൂ.
ആ, ആശ
പിന്നെ, ഹസ്, ആ, പിന്നെ, ഹസ്ബൻഡും, ഇടക്ക്, ഫുഡ് കൊണ്ടുപോവാറുണ്ട് പിന്നെ, രാവിലെ, ആക്കണം. നിന്റെ, ഓഫീസി പോമ്പഴേക്കും
ആ, കൊണ്ടു പോവ, അപ്പൊര്, ആയ്ശെരി, അപ്പൊരാവിലെ തന്നെ, എല്ലാ പണിയും, കഴിയൂലേ. പിന്നെ, എന്താ, അവരൊക്കെ, പോയി കഴിഞ്ഞാ, പണിണ്ടാവ.
പിന്നെ, വെടെന്തേലും, നമ്മടെ, വീടുകളിൽ, ഈ, ചെറിയ, അലക്കല്, അടിച്ച്
തൊ ടക്കലൊക്കെ, ലെ, ഉം, തെന്നെ, നമ്മക്ക്, കൊറേ, അലക്കാന്ണ്ട്, വ്ടെ ഇഷ് ഷ്ട്ടം, പോലെ, ലോഡായിട്ട്, കെടക്ക്ണ്ണ്ട്, പിന്നെ, ന്നെലെ, ഒരു പര്പാടി ണ്ടേയ്ന്നു കല്യാണൊക്കെയിട്ട്, ഒരു നിക്കാഹ്‌, ണ്ടായിരുന്നു, പിന്നെ, അതിന്റെ, തലേന്ന്. രാവിലെ, നിക്കാഹും, പിന്നെ, അവരെ, വീട്ട്ക്ക്, ഡ്രസ്സും, അങ്ങനെള്ള, സാനങ്ങളും, ഉച്ചയ്ക്കേഷം, കൊണ്ടോവും അത്, കൊണ്ട് കൊടുത്ത്, പിന്നെ, പിന്നെ, തലേ അവര്, അവടെ, വടെ, വീട്ടില്, വെറുതങ്ങനെ, പോയി അങ്ങനെയൊക്കെ, ഇട്ട, ഡ്രസ്സൊള്, അലകാനവടെ, കിടക്ക്ണ് ണ്ട്, കൊറയെ ആ, അ, അതൊക്കെ ക്കെ, നിപ്പലക്കാന്ണ്ട്, ഓരോ, ട്രിപ്പായിട്ട്ങ്ങനെടണം, ഒരു, ഭാഗായ്ട്ടിങ്ങനെട്ടിട്ട് അലക്കിട്ക്കണം, പിന്നെ, ഓണാക്കുംവാണ്ടെ, ഓണക്കാനും, കൊറയെ ണ്ടാവുമ്പോമ്മക്ക്, സ്ഥലോം, കൊറവാണ്. പിന്നെ, അഴയൊക്കെ, കെട്ടാഞ്ഞ്, കൊറച്ചും കൂടൊക്കെഡാന്.
ഉം.
ഉം, വെയില്ണ്ടെങ്കി, ഒരു, കൊയപ്പോംല്ല, നമ്മക്ക്, മുറ്റത്തങ്, കൊണ്ടോയി, ഓണാക്കിയാ മതിയല്ലോ. പെട്ടെന്ന്, ഒണങ്ങി, കിട്ട കിട്ടും, ചെയ്യും, തിപ്പൊ, വാഷിംഗ് മെഷീൻലിട്ട്, ഉണക്കാ, പക്ഷെന്നാലു അത്, ഒ, നല്ലോണൊണങ്ങീട്ടില്ലെങ്കി ഒരു
ആ, ഇല്ലല്ല, നമ്മള്, പൊറത്ത്, എ, എം, വെയിലത്തന്നെ, ഒണക്കണം.
എല്ലെങ്കി, ഒരു, ബാഡ് സ്മെല്ലാണത്, അതിനൊരു മാതിരി, സ്മെല്ല അപ്പൊ, പിന്നത നല്ലോണ്ണം ണക്കാതപ്പൊ, പുതിയ, ഡ്രസ്സാണെങ്കിലും, ടുത്ത് വെക്കാനും, പറ്റൂല. അ, ഡ്രസ്സൊക്കെ, നാശായി വരൂല്ലേ, നാശാവൂലേ. ഉം, അങ്ങനെയൊക്കെ, കൊറെ, കാര്യങ്ങള്ണ്ട്. കൊറച്ച്, തെരക്കൊക്കെണ്ട്, ന്നാലും, അതിന്റെടയില്, എല്ലവും നടക്കണ്ടേ. ഉം, അതും ചെയ്യണ്, പിന്നെ വേറെ, എന്തൊക്കെ
ഞാനപ്പ, ഇങ്ങനെ, വെർതെ, ഇങ്ങനെ, ടി വി ഒക്കെ, ക്കണ്ടൊണ്ടിരിക്കുവായിരുന്നു, അപ്പങ്ങനെ, യുദ്ധത്തെ, കുറിച്ച് ചുള്ള, ഇതൊക്കെ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ല്ലേ
അതെതെ പക്ഷെ ഈ ഈ ഗൾഫ് രാജ്യങ്ങളില് പ്പൊ യുദ്ധം പ്പൊ വല്യതില്ല ഇപ്പൊ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും അ അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ആൾക്കാരെ ജോലിയൊക്കെ കൊറേ പോയി പിന്നെ ഉം പിന്നെ ആൾക്കാര് കൊറേ നാട്ട്ക്ക് ആൾക്കാരെ പിന്നെ വിട്ടിട്ട് പിന്നെ നമ്മള് ആവശ്യം വരുമ്പനി വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലവരെ വിളിച്ചിട്ട് തിരിച്ചു പോയവരുണ്ട് ചിലവർക്ക് ജോലി ഇല്ലാതെ ആയി ട്ട്ണ്ട് അതൊക്കെയാണ് ഈ പ്രവാസികളുടെ അവസ്ഥ അവരെ ജീ അവരുടെ ത് വരുമാനം നോക്കി ജീവിക്ക്‌ണ വീട്ടുകാരുടെ അവസ്ഥന്ന് പറഞ്ഞാല് അതില്ലെങ്കി പിന്നെ ഒന്നുംല്ല്യ ആഹ് പിന്നെ അവർക്കിപ്പ ഫുഡിനൊക്കെ അവിടെ ഐറ്റംസിന് സാധനങ്ങളൾക്കൊക്കെപ്പോ അവിടെയാണെങ്കില് വിലയൊക്കെ കൂടിട്ടുണ്ടെന്നാ പറയുന്നെ
ഉം
നമ്മളെ കിട്ടണതിൽ നിന്ന് കൊറേ വേർതെ ചെിലവാകുന്നെന്നെണ്ട് പിന്നെ ഇപ്പൊരു കാര്യായിട്ട് സേവ് ചെയ്ത് വെക്കാനൊന്നിപ്പോ അവരുടെ അടുത്താണെങ്കിലും ഉണ്ടാവൂല ആഹ് പിന്നെ ചെലവ്ന്ന് പറഞ്ഞാൽ പ്പോ നമ്മളുടെ വീട്ടു ചിലവ് മാത്രമല്ലല്ലോ മക്കളെ പഠിപ്പ് പഠിപ്പൊക്കെ ആണെങ്കിൽ നല്ല വല്യ പഠിപ്പൊക്കെ പഠിക്കണ്ച്ചാല് ഒരുപാട് ഫീസ് കാര്യങ്ങളൊക്കെ അയ്നൊക്കാവ്ണില്ലേ
പിന്നേ
അപ്പോ അതൊക്കെ കൊടുക്കണംന്നുണ്ടെങ്കില് അവർക്ക് അവിടെ അവിടെ നിക്ക്ണോലാണെങ്കില് അവിടെ ജോലി വാണം ര്യം ന്നാലും കൊഴപ്പില്ലാത്തൊരു ജോലി ഉള്ളോൽക്കെന്നേണ് അങ്ങനെയൊക്കെ നല്ല രീതിയില് ഫാമിലി മുന്നോട്ട് ട്ട് കൊണ്ടോവാൻ പറ്റു അല്ലെങ്കില്ന്ന് പറഞ്ഞാ സാധാ ലൈഫ് അല്ലാതെ നിക്ക്‌ണോര്ന്ന് പറഞ്ഞാ ലൈഫോ പോയില്ല പിന്നെ എന്തേലും കിട്ടട്ടെ നാട്ടില് വന്നാലും എന്തേലും ചെയ്യാനുള്ളൊരു ജോലിയൊന്നും അറിയാത്തവരാവും ചിലപ്പോ പിന്നെ ഓര് വിചാരിച്ച പോലെ പല അതെ പിന്നെ അവർക്ക് അതിന് മാത്രമുള്ള ജോലിയൊന്നും ഇവിടെ കിട്ടാനും ഉണ്ടാവൂല അപ്പൊ പിന്നെ എന്താച്ചാ എന്തായാലും കഷ്ടപ്പെട്ടാലും വേണ്ടില വിടെന്നെ നക്കട്ടെന്നുള്ളൊരു തില് നിന്നു പോണവരാണ് അധികം പ്ര പ്രവാസികളും പിന്നെ നല്ല രീതിയില് നല്ല ഉയർന്ന ജോലി ചെയ്യുന്നവരുണ്ട് അതുണ്ട് ആഹ് അത് എല്ലാരും ഒരു ഓരോ ബുദ്ധിമുട്ട് കൊണ്ടും അവിടത്തെ ജോലി അവിടെ നിന്നാലേ എന്തേലും ഉണ്ടാവുള്ളൂന്നുള്ളതില് പോ ക്ണോരന്നാണ് വീടാവട്ടെ വീടാവാനും മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടണം പലേ ആവശ്യങ്ങളും പഠിപ്പിക്കാനും ഒക്കെ നാട്ടില് നിന്നാല് അതൊന്നും നിറവേറ്റാൻ മാത്രള്ളതൊന്നും നാട്ടിന്ന് കിട്ടി ട്ടൂലന്നുള്ളൊരുതിന്റെ പുറത്ത് പോണവരാണ് അവര് ഫാമിലിനൊക്കെ വിട്ടിട്ട്
അതെ അതെ അതെ സത്യം ഒരിടക്ക് ഒരിടക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ അവിടെ അ ഇപ്പ ഇപ്പൊ കൊറച്ച് കുറവുണ്ടൊ ഒരടക്ക് ഭയങ്കര
അയ്യോ ഭയങ്കര പ്രശ്നേന്ന് അവരൊക്കെ ഇങ്ങനെ പറയുന്നു വിളിച്ചു പറയൂല്ലോ അവിടെ അങ്ങനെ സൗണ്ട് മീസൈല അതിന്റെ സൗണ്ട് കേട്ടു ഇതിന്റെ സൗണ്ട് കേട്ടു അല്ലെങ്കിൽ അതിന്റെത് വീണ് പിന്നെ ആള് മേൽ
മറ്റാണ് മർച്ചാന്നൊക്കെ പറഞ്ഞിറിടക്ക് പറയുവായിരുന്ന്
അതെ അതെ പിന്നെ അത് മാത്രല്ല ആൾക്ക ക്കാരെടെ മേല് തട്ടി ആയാള് മരിച്ചു ഇയാള് മരിച്ചതൊക്കെ കേൾക്കുമ്പോ അവരെത്ര പേടിച്ചിട്ടാണ് അവിടെ നിക്ക്ണത് പിന്നെ പിന്നെ ഫാമിലി ആയിട്ട ക്ക്‌ണോരൊക്കെ പറയാണ് ഇപ്പൊ കുട്ടികളൊക്കേണ്ന്നുണ്ടെങ്കില് ഈ സൗണ്ട് കേട്ടിട്ട് ഒരു മൂത്രം ഒഴിക്കാൻ പോലും ബാത്റൂമിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ പോവാൻ പോലും കുട്ടികൾക്ക് പേടിയാണ്ന്ന് ഒറ്റക്ക് പോവാനൊക്കെ കുട്യോൾക്ക് പേടി ഭയങ്കര പേടിയായിട്ടുള്ള ഒര് അവസ്ഥയിലേനു കുട്ടികളൊക്കേന്ന് കുട്ട്യോളൊക്കെ പേടിച്ചു പോയി വല്ല്യ വല്യോരെ പോല്ലല്ലോ വല്യ ആൾക്കാർക്കന്നെ ഭയങ്കര പേടി പക്ഷെ കുട്ട്യോള്ന്ന് പറഞ്ഞ ഈ ഒരു സൗണ്ട് കേട്ടിട്ടും അതേപോലെ ഉറക്കല്ലാതേം അങ്ങനൊക്കെ അങ്ങനത്തൊരിതിലൂടൊക്കെയാണ് അവര് കടന്നു പോയിന്ന്ന്നൊക്കെ അങ്ങനെ അന്നാ ആ സമയത്തൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞ് കേക്കണ്
ആരേലുണ്ടോ ഗൾഫിൽ ആരേലുണ്ടോ
ആഹ് ഹസ്ബന്റിണ്ട് അവി ണ്ട് അതന്നെ ഇപ്പ അവതൊക്കെണം ആഹ് അവിടേണ്. പിന്നെ അവരൊക്കെ ആണെങ്കില് തയ് ഇങ്ങനെ പറയും വിളിക്കുമ്പോഴൊക്കെ അതാ ഇപ്പൊ അവിടൊക്കെനൊരു അലാറം പോലെ അടിക്കാണല്ലോ ചെയ്യാ
ആഹ് അതെ അതെ
ആഹ് ഭയങ്കര സൗണ്ടിലാണ് തോന്നണ്ട്. അപ്പൊ അത് വരു അത് അപ്പ തന്നെ അത് ഇഞ്ഞിപ്പോ ഒരു പ്രശ്നൊന്നുല്ലെങ്കില് അതിന്റെ മെസ്സേജ് ആണെങ്കിലും അപ്പ തന്നെ വരൂത്രേ. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളൂണ്ട്. ട്ടോ ആൾക്കാർക്ക് അപകടങ്ങളി നിന്ന് ഇങ്ങനത്തെതിൽന്നൊക്കെ മാറാനൊക്കെ സുരക്ഷിതായിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാനൊക്കെ മ മാറാനൊക്കെ അപ്പോ അവരതിനുള്ളൊരു മുൻ വാണിങ് പോലെ കൊടുക്ക്ണ്ട് ആഹ് അത് അതൊക്കെ കേട്ടിട്ട് ട്ടൊക്കെ അനുസരിച്ച് നിക്കാണെങ്കില് വല്യ കൊ അപകടങ്ങളൊ ന്നും അധികം പറ്റാതെ തന്നെ ഇരിക്കാ പക്ഷേ ചെലോര് അത് കേട്ടാ ചെലോര് പൊറത്തൊക്കെ എറങ്ങിയ സമയത്തൊക്കെ ആകും അപ്പോ പിന്നെ ഓരോ അപകടങ്ങളങ്ങനെ വരുന്നൂവോണ്ട്
അതെ എന്നാലും നമ്മള് നാട്ടിലിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇതല്ലേതൊക്കെ കേക്കുമ്പഴേക്കെ നമുക്കൊരു പേടിയാ
അതെ അതെ മക്കളാണെങ്കിലും മക്കൾക്കാണെങ്കിലും പേടിയാണ് നെ അവടൊക്കെങ്ങ ഇതാണെന്ന് കേക്കുമ്പഴേ യുദ്ധാണ് അല്ലെങ്കിൽ അവരെ അടുത്ത ന്നെ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് വീണിട്ടാണ് അത് അത് അവടെ പൊട്ടി അവടെ അങ്ങനായി ഇങ്ങനായി കേ ക്കുമ്പോ കുട്ട്യോൾക്കും അത് കേൾക്കുമ്പോ പേടിയാണ് ഇവർക്ക് എന്തേലും പറ്റോ ന്ന്ള്ളൊരു വേജാർ കുട്ട്യോൾക്ക് അതൊ അവരില്ലെങ്കിൽ പിന്നെ നമ്മള് ഇല്ലല്ലോ
അതെ അതെ സ സത്യം
ആശ്രയിച്ചിട്ട് ജീവിക്കുമ്പോ പിന്നെ മ്മള് അവരില്ല്യാതാവുമ്പോ അവർക്ക് എന്തേലും വല്ലാതാവാതിരിക്കട്ടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരി ക്കട്ടട്ടോ അതല്ല എന്തെങ്കിലും അവര്ക്ക് അവരെ ബുദ്ധിമുട്ടിക്കണ ഓരോ കാര്യങ്ങള് അവടെ ഇണ്ടാകുമ്പഴേ അപ്പ എല്ലാർക്കും അത് കേക്കുമ്പോ പേടിയാണ്
പിന്നെ
അപ്പോ നമ്മളാ ഒരു എന്താ പറയാ നമ്മളെ പ്രതീക്ഷാന്നൊക്കെ പറയണതൊക്കെ അവരുടെ മേലാണ് പല കാര്യങ്ങളും നമ്മള് ഇവടെ ചെയ്യണത് പോലും അവര് അവരതിനുള്ളതൊക്കെ ആക്കി തരും അല്ലെങ്കി ചെയ്ത് തരും, അയിനുള്ളത് അയച്ച് തരും, ആ ഒരു രീതിയിലല്ലേ അമ്മള് പോണത്. ഏഹ് അങ്ങനെ അങ്ങനെന്നാ പറയ്ന്നെ അപ്പോ നമ്മളെന്താച്ചാ അവർക്ക് വേണ്ടീട്ട് അങ്ങനെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ യുദ്ധങ്ങളൊന്നും. അങ്ങനൊന്നും ഇല് പ്രാ പ്രാർത്ഥിക്കാം, അതെ അവർക്കൊ ക്കെ നല്ല മനസ്സൊക്കെ കൊടുത്ത് നല്ലതില് യോ നല്ല രീ തി യോജിച്ച് ഉത് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനൊക്കെ അവർക്കൊക്കെ കഴി തോന്നട്ടെ.
അതെ അതെ.
മ് എന്നാ സമാധാനുള്ള ഒരു ലൈഫ് എല്ലാർക്കും വേണ്ടേ?
അതെ സത്യം മ് ആഹ് ഇപ്രാശ് ശെരിയെന്നാ ഓക്കെ ശെരി ശെരി ഓ